എത്തനം
ചോറൊക്കെ തിന്നോ
ആഹ്
ഓ ഓ സുഖായിട്ട് പോണ് പിന്നെ കല്യാണക്കെ നോ ക്കുന്നോണ്ടോ
ഏ ഇല്ല
അവു ഇപ്പം കല്യാണം കഴി ക്കില്ലാലെ
ആഹ് കൊറച്ചുക്കൂടെ കഴിഞ്ഞോട്ടെ
ആഹ് അത് യല്ലേ ഇപ്പൊ ഓരോന്ന് കേ ക്കണ്ടല്ലോ ഓരോ മക്കളക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് ചെറുപ്പത്തിലേ കഴിച്ച് കൊട്ത്തിട്ട്
ആഹ് അതെ അതെ
ആഹ് ഓഹ് അപ്പൊ അത് നല്ലത് കൊറച്ച് വയസൊക്കെ കൊറച്ച് വയസ്സൊക്കെ ആയിട്ട് കഴിക്കാ നല്ലത്
അതെ ഇപ്പൊ നേര ല്യാണയിച്ചാല് ഇപ്പോ ഡിവോസ്ട് അല്ലെ
ആഹ് അതതൊക്കെ വേർപിരിഞ്ഞ് പോവ കുറേ ആൾക്കാരങ്ങനെ പോണണ്ടല്ലോപ്പം ആഹ് ഇ
വീട്ടാര ഇഷ്ടത്തിന് ആഹ് വീട്ടാര് മ്മ് കുട്ട്യാളെ ഇതുകൂടി നോക്കാതെല്ലേ കെട്ടിക്ക്ണെ
ആഹ് അതാണ് എല്ലാ കുട്ട്യാക്കും പഠിക്കണം ന്നുള്ളത് കുറെ ആൾക്കാര്ണ്ട് പഠിച്ച് ജോലി വാങ്ങണം അങ്ങനെയാണ് പക്ഷെ ഓര് ഓരേ ത് ഇതാക്കാൻ വേണ്ടിട്ട്
ആഹ് ഓല് വീട്ടാര് വെറും വീ ആഹ് വീട്ടാര് വെരു ഓലെ അന്തസ്സ് മാത്രം നോക്കി ക്കീട്ട് കാര്യല്ലല്ലോ മക്കള് സന്തോഷത്തിലാണ് ജീവിക്കണന്ന് കൂടി നോ ക്കീട്ടല്ലെ കെട്ടിക്കണ്ടെ ഓല്ക്ക് ഇഷ്ടല്ലാലൂടെ കൂടെ ജീവിക്കുമ്പളല്ലെ ശെരിക്കും സന്തോഷ
ആഹ് പിന്നെ സ്നേ ഹിച്ച് കല്യാണം കയിക്കുന്നത് ഓര്തും അങ്ങനെ തന്നെയാണ് കൊറെ ആൾക്കാര് കൊറച്ച് കഴിഞ്ഞ് ഓലറിം ഓൾ തടിച്ച് ഓല് മെലിഞ്
ആഹ് അത് ശരിയാണ് പക്ഷെന്നാലും നമ്മള് ഇഷ്ടല്ലാ അത് കെട്ടിക്കണെനേക്കാളും ബെറ്റർ അതല്ലേ അവർക്ക് ഇഷ്ട്ടോള്ളൊരെ കെട്ടാന്ന്ള്ളത്
ആഹ് അതാണ് അപ്പൊ അതൊക്കെ നോക്കണം ഇപ്പഴത്തേ എത്ര മരണാ പെൺകുട്ട്യടേക്കെ കേക്ക്
ആഹ് ഇപ്പ അട്ത്ത് എന്താ മുടി കൊറവാണ് പെ പെൺകുട്ടി മരിച്ചു
ആണോ അത് ഞാൻ കേറ്ണിട്ടില്ലട്ടോന്നാല്
ആഹ് ഇപ്പട്ത്ത് ഒരു രണ്ടാഴ്ച മുമ്പങ്ങാനും കോളേജ് തോറന്ന് ഫസ്റ്റ് ഡേ എങ്ങാനാ തോന്ന്ണ് ജൂൺ ഒന്നിനോ ര ണ്ടിനോന്ന്ണ്‌ മുടി കൊറവാണ്. ആ മുടി കൊറവാണ് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിന്ന് ചൂഷണാണ് പറ ഞ്ഞ്ട്ടൊരാൾ മരി ഒരു കുട്ടി മരിച്ചു അപ്പൊ നമ്മള് ക്ലാസിലൊക്കെങ്ങനെ പറയേനി ഞങ്ങളൊക്കാണ്‌ന്ന്ടെങ്കി ഒന്നും കൂടെ ഷോ ക്കിനി പറയേനീ ക്ലാസില് അത് അങ്ങനെയൊക്കെ പറയണെനിപ്പോ മരിക്ക ക്കാ നിന്നാലോ അതും കൊറേ പൊട്ടത്തിയൾ അങ്ങനേനി
ചെയ്യാൻ വേണ്ടീട്ട്
ആ അതിനൊന്നുപ്പം അതോണ്ടൊന്നും പ്പം കാര്യല്ലല്ലോ സ്വയം ജീവന് ല്ല പോവണേ
ആഹ് പക്ഷേ അങ്ങ അത്രിം ഇത് ഇണ്ടാവടോ അത്തറീം പീഡനങ്ങള് ഇതാക്ക്നുണ്ടാവും ആഹ് അതാണ് ഒരേ പറഞ്ഞ്ട്ടും കാര്യല്ല ഇപ്പം അത്തറീം ഇതാക്കി കല്യാണം കഴിച്ച് വന്ന് അപ്പ അയാള് അന്ന് കര് മുടി ഇതൊന്നും നോക്കില്ലേരുന്നു പെട്ടെന്നങ്ങനെ മുടിയില്ലാതൊക്കെ പറയുമ്പോ എത്ര സങ്കടണ്ടാവും ആ കു
അതെ അല്ലേപ്പം മുടിയിലാണോ ഇപ്പൊ കാര്യങ്ങള് ജീവിതം മുടിയാണോ
ടി നോക്കുവല്ലോ ചെലെ മു മുടിണ്ടോ നെറണ്ടോ ഭംഗിണ്ടോ ഒക്കെ നോ ക്കൊല്ലോന്ന് ചിലവർക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോ ഇവര് കല്യാണം കഴിക്കുമ്പോ എ അത് ശ്രദ്ധിച്ചിറ്റിണ്ടാവൂലേ
ആ ഭർത്താവിന്റെയും ഭർത്താവ് വീട്ടിലെ പീഡനന്നായി.
അതന്നെ അതാണ് അപ്പോ വീട്ടിൽ നല്ലത് ആരുണ്ടാവാ അപ്പ ഭർത്താവിന്റെ അമ്മയും പറയുണ്ടാവും ഇങ്ങനെ ഓരോന്ന്
ആഹ് ആഹ്
ആഹ് അത് അവ ഭർത്താവിന്റെ അമ്മയ്ക്ക് മുടി ഉണ്ടോ അപ്പോ മുടി ഉണ്ടാവലുണ്ടാവല്ലോ
ആഹ് സത്യം പറഞ്ഞാ പേടിയാണിപ്പോ കല്യാണം കാര്യം വിശ്വസി ക്കാ ഇനി ഇപ്പോ ഒരാൾ ഭർത്താവ് നന്നായാ ഭർത്താവിന്റെ വീട്ടുകാര് നന്നാവില്ല അങ്ങനെയാണ്
ആഹ് അങ്ങനത്തെ അവ സ്ഥ രണ്ടും നന്നാകാൻ ഭാഗ്യം ഇതിൽ ഇണ്ടാവണം. രണ്ടും ഒരേ പോലെ ആണെങ്കിൽ നമു ക്കൊരു ഭാഗ്യം ഉണ്ടാവും.
ഒരു വിധിച്ച പോലെയാണ്.
എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ നല്ലത് കല്യാണത്തിന് മുന്നേ നല്ലതാവും കല്യാണം കഴിഞ്ഞിട്ടാവും ഓരോന്ന് വെരുണ്ടാവുക.
ആഹ്
ആഹ് അവർക്ക് ഇപ്പം നിറത്തിന് കുറവുണ്ടാകും അതൊക്കെ അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? പെണ്ണുങ്ങളൊക്കെ അ അന്നേ നെറം ഇതൊക്കന്ന് അറിയണല്ലേ?
അതൊക്കെ ആദ്യം നോക്കണ്ടേ കല്യാണം കഴിഞ്ഞിട്ടാണ അതൊക്കെ നോ ആഹ് ചെറിയ ചെറിയ കാരണങ്ങളി ണ്ടാക്കണതാണ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം,
എന്താ മനുഷ്യന്മാരെ കാര്യലെ ആഹ് ഉണ്ടല്ലോ എന്നാലു ആ പെൺകുട്ടി എന്തൊക്കെ ആഗ്രഹിച്ചിട്ടാവും പോയിണ്ടാവാ ലേ പെട്ടെന്ന് കു കുട്ടികളില്ലാഞ്ഞ കുട്ടികളൊക്കെയുണ്ടായ കുട്ട കുട്ടി ഉണ്ടോ?
ഇല്ല ഇല്ല്യ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ.
അയ്യോ എന്താല്ലേ കുട്ടികള് ഉണ്ടെങ്കി അതും പോവല്ലല്ലേ. ന്താണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഓരോര് ഇതിപ്പോ എത്ര കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓരോന്ന് ഇതാക്കാൻ വേണ്ടിട്ട്. ഇപ്പോ ഇന്നാള് കണ്ടില്ലേ ഞങ്ങളവിടെ ചെറുവണ്ണൂര് ഒരു പെണ്ണ് കാറില് തീ ഏ തീ കൊളുത്തി മരിച്ച്.
കേട്ടിയില്ല.
ഇതാപ്പോടുത്ത് എടുത്ത് കാറില് തീ ആ പെണ്ണ് ഭർത്താവിനു സംശയതോന്നണ്. എന്നിട്ട് ഇവര് ആ പെണ്ണ് പെറുഗ്നന്റ് ആറു മാസോ ഗർഭിണിയാ. ആഹ് എന്നിട്ട് കാ റിന്റെ കാറിൽ കേറിട്ട് ഓള് പെട്രോളൊക്ക അതിന് മുന്നേ കാറില് സൂക്ഷിച്ച് വെച്ച്. ഇല്ലട്ട് ഇവള് എന്തോ വാർത്ത പെട്രോലോഴിച്ച് മേൽ. കൂടെ അപ്പോ അയാൾ തിരിഞ്ഞു നോക്കി ഇപ്പോത്തേക്ക് ഇവൾ കത്തി കഴിഞ്ഞ് കത്തി ത്തി അത് അയാള് ഉയെ ഡോർ തുറന്നിട്. രക്ഷപ്പെട്ടു.
എ ആഹ് ആഹ് മനസിലായി.
ഉം അതാണ്.
പക്ഷെ ചില ചില ആൾക്കാർക്ക് പറാ ജീവിക്കണം പക്ഷെ സ്വന്തം വീട്ടിൽ. എല്ലാരും.
ആഹ് അതാണ് വീട്ടുകാരും ഇല്ല്യാ ആഹ് വീട്ടുകാര് പറയും കല്യാണം കഴി ചൂർത്തെല്ല കെറച്ച് അഡ്ജസ്റ്റ്.
ആ അതാണ് ഇപ്പോ സ്നേഹിച്ച് കല്യാ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലിക്കെ അവസ്ഥ ഇതാ പിന്നെ കൊറെ ഫ്രണ്ട്സ് എങ്ങനെയൊ ന്നാല് അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിയണ വരെ വീട്ടുകാർക്ക് നല്ല എതിർപ്പേരുന്നു പിന്നെ അവസാനം വേറെ വഴി ഇല്ലാത്തത കൊണ്ട് കെട്ടിച്ചു കൊടു ത്തു പക്ഷേ ഇപ്പോ . പ്രേമി ച്ചാ ആളല്ല ഇപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ അതൊന്നു ഓൾ ക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല കാരണംവീ ട്ടാര് ഓൾറെഡി പറഞ്ഞക്കണ് എന്ത് പ്രശ്നം ഉണ്ടേലും തിരിഞ്ഞു നോക്കൂലന്നുള്ളത്.
ആണല്ലേ എന്താ കുട്ടീന്റെ കഥ ഒക്ക പക്ഷെ ഓളയാളെ വിശ്വസിച്ചല്ലേ പോയത്
ആണ് പക്ഷെ ഈ പ്രേമിച്ചച്ച് നടന്നപ്പോ ഉള്ള ആളല്ല ഇപ്പൊ കൂടെള്ള
ആണോ
ആഹ ആള് മാറീ മാറീ ന്നല്ലന്നേ സ്വഭാവേ
അങ്ങനെ
ആഹ മീൻസ് അപ്പ ഉള്ള ആച്ച് സ്നേഹം അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ എന്തായാലും കുറച്ചു ദി സല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ ആള്ളൂ എന്നാലും അങ്ങനെയൊന്നും അല്ലപ്പോ അങ്ങനെ ഇല്ല ഒരാൾഒ ന്നല്ല കൊറെേ ആൾക്കാര അങ്ങനെ
എന്താലേന്ന് മനുഷ്യന്മാർ ഒരുകാര്യം
അതാ പറഞ്ഞപ്പോ പ്രേമിക്കാനും പേടിയാണ് സാദാ പോല വീട്ട ഇ അത് കല്യാണം കഴിക്കാൻ പേ ടി യാണ് എല്ലാ എല്ലാം പേടിയാണ്
ആൾക്കാാര് ഇങ്ങനെ ഓരോരുതരുടെ മനസ് പൊനമുക്ക് അറിയില്ലല്ലോ എന്താ ഇങ്ങനെയാണൊന്നു
ആഹ
ഓരോരുതരുടെ മനസ്സിൽ ഇപ്പോ നമ്മൾ ഇപ്പോ സ്നഹിക്ക്മ്പോ അങ്ങനങ്ങനന്നൊക്കെ പറഞ്ഞു വീട്ടില് കുഴപ്പുണ്ടല്ലോ അ ങ്ങോ ട്ടു പോര അങ്ങോട്ട് പോര എന്ന നമ്മള് പോകും ജയ മോ ഓരോത്തർക് ക്ക്
ആഹ ഓല വിശ്വസിിച്ചച്ച് പോയിട്ട് പിന്നെ ഓല ഇങ്ങനെ കാണിക്ക കുബളോ
ആ ആ അതാണ് നമ്മൾ പിന്നെ വീട്ടിൽ പറയാനും പറ്റൂല അങ്ങനെ സംശയിക്ക ചില വീട്ടിലരു സപ്പോർട്ട് നിൽക്കൂ കേട്ടോ ചില ഇട്ടയറെ ആ കുഴപ്പില്ല പോൂര് ആ ആ
പക്ഷെ അധികം വി ട്ടാല് പോലെ പോലെ എന്ത ചിലല നോക്കും ഒരു കുട്ടി ഇവിടെ വന്ന് നിക്കുമ്പോ ആൾക്കാർ ചോദിക്കൂല എന്താ അവിടെ വന്ന് നക്കണ ചോദിക്കൂലേ അതൊക്കെയാണ്. അപ്പ ആോ അവർ ക്ക് ആക ഉള്ളത് കോളേജ് വരുമ്പോാണ് റിലാക്സ് ആവാന്നൊക്കെ പറയുന്നതവീട് വീട്ടില അവിടത്തെ വീടല്ലേ അവിടെ അങ്ങന ഓരോ അമായി്അമ്മ യും ഹസ്ബന്റും കൂടെല്ലാം
അപ്പ നമുക്ക് പടം നിൽക്കാൻ പറ്റില്ലല്ലോ
ആ ഹസ്ബൻഡും കൂടെ ചെലര് ഹസ്ബൻഡ് ഗൾഫിലാണ് ആ അപ്പൊ ഓരും ഒപ്പ ആരുല്ല പിന്നെ ആ കോളേജിൽ വന്നിട്ട് നമ്മോട് ഇങ്ങനെ ടങ്ങേർ പറയുമ്പോ നമ്മക്ക് കല്യാണം കഴിക്കണ്ട ഒറ്റയ്ക്ക് ചീവിച്ചാ തിയെന്ന് തോന്നും
എന്താലേ മനുഷ്യന്മാരൊരിതെന്നാണ് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഇതാക്കിയിട്ടാണ് പെണ്ണുങ്ങളൊക്കെ പോന്ന് പക്ഷെ മു ടില്ല നെറല്ലന്നൊക്കെ പറെണ് വേറെന്തോതിൽ പറ
ആ എനിക്ക് തോന്ന്ണെ അതൊക്കെ ഈ ശ്രീധനോ അതൊക്കെ നോ ആ അതൊക്കെ നോക്കിട്ടാ തോന്ന്ണെ ഇ പ്പോം കൊടുത്ത സ്വർണ്ണം കൊറവോ അങ്ങനെന്തെങ്കിലേക്കും പക്ഷെ അത് ഇൻ ഒരു ഡയറക്ട് ആയിട്ട് പറയാ അതാവാ
ആ പിന്നെ ചെ ചെങ്ങായിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഓള് അങ്ങനെ പോര ഇങ്ങനെ പോര കമ്പനി കൂടിയപ്പെ
പക്ഷേ ഞമ്മള് അങ്ങനെ ഒരാള് പറയുമ്പോ ഒഴിവാക്കാൻ പറ്റണതാണോ ഒ ജീവിതം വേ ച്ച് ലെ കളിക്കണേ
ആ താണ് ക്ഷെ അ പെൺകുട്ടീടെ മനസ്സില് എങ്ങനെ എന്താ ആ എന്താ എങ്ങനെയന്ന് പറയാൻ പറ്റില്ലല്ലോ ഉം എന്താ ആയാലും മക്ക
ഇപ്പത്തെ കാലം അങ്ങനെയാണ് ആരേം വിശ്വസ ന്നും അറിയില്ല വീട്ടാര് കണ്ട് പിടിക്ക്ണ്ട് പക്ഷെ വീട്ടാരെന്താപ്പൊ ഓര് ഓലോ ഫാമിലി എന്താന്നൊക്കെ അന്വേഷിക്കണല്ലോള്ളൂ
പക്ഷെ നമ്മൾ എത്ര ആലോചിച്ച് ആ നമ്മൾ എത്ര ആലോച്ച് നല്ല ആളാന്ന് പറാണെങ്കി ങ്കിലും നല്ല പണിയുള്ള ആളരൊക്കെ ആവും പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച്റിയുമ്പള ഓലെ സ്വഭാവം മാറാ ത്തെ
ആ അതാണ് പ്രശ്നം ആ അതാണ് പ്രശ്നം ഓരത്രയും ഓരത്രയും അന്വേഷിച്ച് കണ്ടു പിടിച്ച് ഒരു പ്രശ്ന നല്ലത് ആ ആ അങ്ങനെല്ല ക്കെ നമ്മളെ അക്‌സെപ്റ് ചെയ്യും നമ്മള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും പക്ഷെ അധികം ആൾക്കാരും ഉ ചെലപ്പോ ഓല്ക്ക് പ്രശ്നം നമ്മുടെ വീട്ട്ത്തോൽക്ക് പ്രശ്നം ഇണ്ടാവൂല്ല പക്ഷെ പൊറമെള്ള ആൾക്കാര്ങ്ങനെ പറയൂല്ലേ ഓള് എന്താ ഇവിടെ വന്ന്ക്ക്ണത് അങ്ങനെ പറയുമ്പോ ഓൽക്കൊരു മോശത്തരല്ലേ കൂടുതൽ ആത്മഹത്യൊക്കെ കൂടണേ ച്ചാ ആരും ഇല്ലല്ലോ വീട്ടാരും ഇല്ല കെട്ടിച്ച വീട്ട്ത്തോലുംല്ല ഭർത്താവും ഇല്ല കൂ ടെ
വീട്ടുകാര് പറയഞ്ഞനുസരിച്ചല്ലേ നിക്കൊള്ളൂ പാവാണ് ഓരോ മ ഓരോ പെണ്ണുങ്ങള്
ആ ചെല ഭർത്താക്കന്മാര്ണ്ട് ഓലെ വീട്ടാരെന്താ പറയണെ അയിനൻസ രി ഭാര്യനെ തുള്ളിപ്പിക്കുക അതില ഇപ്പ എന്താ കാര്യ ആ
പറഞ്ഞ വെച്ചാല് ഒരു അമ്മ പറഞ്ഞഞ് പറഞ്ഞ പോല നടക്കാറ്
പക്ഷെ അങ്ങനെെട്ടിട്ട് കാര്യമല്ലോ കാരണം ഇത് വേറെ വീട്ടിന്ന് വന്ന കുട്ടിയോ ന നമുക്ക എല്ലാം ഒരു പറയുന്നനുസരിച്ച് ജീവിക്കാൻ പറ്റൂില്ലല്ലോ നമ്മള് ജീവിച്ച രീതി വേറെ ജീവിച്ച രീതി വേറെല്ലേ പക്ഷെ കൊറെേൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ പക്ഷെ പക്ഷെ എല്ലാം അങ്ങനെയല്ലല്ലോ കുറച്ചൊക്കെ പറ അതാവ കണ്ടറ നമ്മൾ കൂടെ ക്കണ്ടങ്ക നിക്കാത്ത സ ആഹ
ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പ എല്ലാം തുറന്ന് പറയണംന്ന് ചിലർ പറയൂല്ല ചിലർ പറയണവരുുംണ്ടാവും അപ്പൊ അതിന ഭർത്തകമാരാകുമ്പോൾ സന്തോഷം ഇതൊക്കെ എല്ലാ ആർക്കും ഉണ്ടാവല്ലോ
ആഹ എന്നാ പിന്നെ എന്താ
എന്തായാലും അങ്ങന നാട്ട്കാരൊക്കെ നോക്കിട്ടൊക്കെ കല്യാണം കഴിച്ചോണ്ട് വര നല്ലതിനെ നോക്കി ടൊക്കെ എത്ര നോക്കിട്ട് കാര്യല്ല നമ്മളെ വീട്ട അങ്ങനെയാണ് അങ്ങനെ ഇണ്ടാവൂന്നല് ഹും എന്നാ യിക്കോട്ട് ആ്ന്നായിക്കോട്ടഎന്നാ ശരീട്ടോ ഉം